ളേ
തിന്തെകഴ്വാ എന്തൊക്കാ സുഖല്ലേ
ആഹ് സുഖം
എവിടെ- ത്തി രാവലെ ചായ പരുപാടിക്കെ കഴിഞ്ഞോ
ചായ കുടിച്ചിട്ടോവ രൊക്കെ ഉണ്ടാക്കിറെ ഡി ആക്കി വെച്ചിക്കണ ആരും കുടിച്ചിടട്ടൊന്നുമില്ല ഒക്കെ അവത്ത എീക്ക് വര്ന്നള്ളൂ
ഉം പണയിലാണല്ലേ
ആ പണീല്ല
ആള് അ ഞായറാഴ്ച തെക്ക കൊണ്ട് കുറച്ച് നേരം വൈകിപ്പോയി എല്ലാം നേരം വൈകി പോയി
ഇ ദോശ ഇണ്ടാക്കട്ടെ മസാല ദോശ ഇണ്ടാക്കാൻ പറഞ്ഞിന്ന് പിന്നെത് ഒരു ദിവസം ഇഡലി ഇണ്ടാക്കിയപ്പ ഒരു ദിവസം ദോശക്കാലോ അയിനെ ക്കൊണ്ട് പിന്നെ ആ പ്രശ്നമല്ല ഇത്തിരി മസാല വേവിച്ച് വച്ച് ചട്നിയും ഉണ്ടാക്കി ഇനി ദോശ ഉണ്ടാക്കാണ്ട് മക്കളൊക്കെ ഈ പർഞ്ഞാതിരി കെട്ന്നൊർങ്ങാ ഒറ്റൊന്നും നീച്ചിട്ടില്ല
അര്ച്ചു വെക്കലാ രണ്ടീസത്തിന് അര്ച്ചു വെക്കലാ അണ്ടീസ രച്ചു വെക്കലാ
അല്ല ഇഡ്ഡലിക്ക് ഞാൻ വെള്ള ത്തിടുമ്പോ രണ്ടു ദിവസത്തിന ആക്കും ഒരു ദിവസം ഇഡ്ഡലിക്കും ആക്കും ഒരു ദിവസം ദോശക്കും ആക്കും മക്കള് ഇഡലിയെക്കാളും തിന്നത് ദോശയാണ്. ഓരുക്ക് ഇഡലി അത്ര പിടി ക്കൂല രണ്ടൊന്നാണ് അറിഞ്ഞി കാര്യല്ല ഇത് അപ്പൊ ഒരൂസം അങ്ങന ആക്കി ഇന്നിപ്പോ ഞായറാഴ്ചയല്ലെ വിചാരിച്ചപ്പോ അങ്ങന ആക്കാം വിചാരിച്ചപ്പൊ എല്ലാം കെടന്ന് ഉറങ്ങിക്ക്‌ണ് ഞാനാണെങ്കി നീക്കാൻ നേരം വൈകി ഇപ്പ തിരുമ്പാണ്ടായിരുന്നു മിഷ്യൻ ഇന്ന് ഇപ്പൊ ഇന്ന് പോയിട്ടില്ല ഇന്ന് രാവിലെ എണീക്കാൻ ആറേകാല് കയിഞ്ഞ് ക്ക്‌ണ് എണിച്ചപ്പം
ആ മഴ ഉണ്ടോ ടാ
ഇല്ല ഇല്ല നല്ല വെയിലാണ് എന്താ അവിടൊ പാട് മഴണ്ടോ
ഇല്ലല്ല മഴന്നും ല്ല ഇപ്പൊ കാണ
മയേന്റതില്ലി മഴക്കാലം നല്ലൊരു കാരണം മഴൊന്നും വെയില് പിന്നെ മഴ യില്ലാർക്കും
മയ ക്കെ ന്ന പ്ലാണാവോ പ മഴ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കില് വെള്ളം ഉണ്ടാവോ നായിട്ടുണ്ടെങ്കില് ചൂടും
ഷാമം വരോയ്‌ക്കാരം
പ്പ വെള്ളത്തിന്റെറത് വരാഞ്ഞാല് ഇതെന്താന്നന്ന് അറിയ മഴോടെ പെയ്ത് ആ രണ്ടു ദിവസം അതന്നെ നല്ലോണ്ണം പെയ്തിട്ടൊന്നുല്ല അങ്ങനെ അപ്പൊ ഇതിന് മയന്റത് കഴിഞ്ഞു മയഇനി ഇണ്ടാവൂല അമ്പ അതല്ല ഇപ്പൊ മഴ ഇല്ലന്നാണ് പറഞെക്കണത് ഇനി മഴ ഇല്ല മഴ പെയ്യണം മഴ കഴിഞ്ഞതാന്ന് ആ രണ്ട് മഴയത്തോടെന്നോ ആ പ്പ് ൻ്റെ നാത്തൂന്റെ മോള് വന്നൊപ്പോണ്ട് പറയണ് അങ്ങനെയാണല്ലോ പ്പ നീ രീ ഷണത്തിലുള്ളത് മഴ കഴിഞ്ഞിക്കണ്ന്നാണ് ഓരഭിപ്രായം ഞാൻ പറഞ്ഞ ഒരുസം മഴ പെയ്തപ്പോത്തിന് മഴ ഈ കൊല്ലത്തെ കഴിഞ്ഞ ഇപ്രാവശ്യം മഴക്കാലം കുറച്ചേ ഉള്ളൂ അങ്ങനെ തന്നെണല്ലോ കൊടും വേനല് പോലെ തന്നെല്ലേ ഇപ്പൊ വെയില് അള്ളാ കറയാ എവിടക്കെ എന്തൊക്കെ നടുക്കണ്നൊക്കെ അല്ല പ്പ്ന്ന് എന്താ ഇണ്ടാക്കണ് ചായക്ക്
ആന് ചായക്ക് നൂൽ പുട്ടുണ്ടാക്കി വച്ചിട്ടുണ്ട് യേ എന്തേലും കലക്കിക്കുത്തി നൂൽപ്പുട്ട് ഉണ്ടാക്കി വെച്ച്ണ്ട് ഞിയ്ക്ക് എന്തേലും കലക്കി കുത്തി കറി ഇണ്ടാക്കണം അപ്പത് വച്ച്ച്ച്ണ്ട് സാമ്പാറ് റെഡി
ഉച്ചത്തേക്ക് സാമ്പാറാ ആ ന്ന് ഉച്ചക്ക് ഇന്ന് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ച്ണ്ട് അപ്പൊന്ന് നാളെ ഓളെ ഫ്രണ്ട് സോളൊക്കെഎല്ലാരും വരുന്നിണ്ടല്ലോ അപ്പൊ ഇന്ന് സാദാ ചോറും കൂട്ടാനൊക്കെ വിച്ചു
ങ് അ എവിടെള്ള ഫ്രണ്ട്സോള്
ആഹ് ഇപ്പോ പഠിക്കണോട് ത്ത്ളളൂ ഉവ്വ് ഇവിടുന്ന് നാളെ പോവാണ് ഹോസ്റ്റലിലേക്ക് നാളെ പോവുമ്പോ ഓര് ഇങ്ങോട്ട് ഒറ്റക്ക് പറഞ്ഞയക്ക നാളെ അമ്മള് കൊണ്ടാക്കുമ്പോ അമുക്ക് ഭയങ്കര ടെൻഷനാ
ആഹ്
അപ്പൊ കൊണ്ടാക്കണ്ട ഓരോ കൂടത്തിലാമ്പോൾ ആ ജോളില് അങ്ങോട്ട് പോവും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ പോയിന് രംഗോറാവുമ്പോ അപ്പന്നിട്ട് ഇബട്ന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് പോവും അപ്പൊ ഓല് രാവിലെ വന്നാല് രാവിലത്തെ ചായാക്കും ഉച്ചക്ക് ചോറും കഴിഞ്ഞ് പിന്നെ ഓലു ബടക്കെ കറങ്ങലൊക്കെ കഴിഞ്ഞ് കഴി ഞ്ഞ അവര് പോവളൂ
ഞാ അവടള്ള ഫ്രൻഡ്സുകൾ ഉണ്ണ്യ്ക്കാറില്ലേ
ഓരോ ഹോസ്റ്റലില് പലേവഴിക്കുള്ള കുട്ട്യോളല്ലേ ഓര് പയരെ വൈയ്ക്കോടുന്നു ക്കോ ഓര് ട്രെയിൻ ഇന്ന് ഇവിടെക്കെത്തും എല്ലാരും കൂടെ ഒരുമിച്ച് അവിടുന്ന് ട്രെയിൻ കേറീട്ട് ഇവിടെ വന്ന് ഇറങ്ങിട്ട് പിന്നെ ഇവടന്ന് എല്ലാരും കൂടെ പിന്നെ ബസ സിനോക്കൊ അങ്ങനെ പോവും ബ്ടന്ന് പിന്നെ ബസിന് പോവാനുള്ളത് ഒന്നര മണിക്കൂർ കൊണ്ട് അങ്ങടെത്തും
ആഹ് ബസിന് പോവാനുള്ളൂ ഇവിടുന്ന്
ഉം വ്ട്ന്ന്ല്ലാരും കൂടെ ട്രെയിനും പോവാ ബസ് ട്രയിനി പോയിട്ട് അവിന്ന് ഇറങ്ങിട്ട് പിന്ന അവിടുന്ന് കുറെ ഇങ്ങോട്ടേക്ക് വരുന്നു
ആഹ്
അപ്പൊ പിന്നെ ഒരായിതനേക്കാളും സുഖം നമ്മക്ക് ബസ്സിനോ വ
ആഹ അതണല്ലല്ലേ നല്ലത്
അപ്പ പിന്നെ അവരെല്ലാരും കൂടെ അങ്ങോട്ട വിളിക്ക അ ഇറങ്ങി പോവൻ തരിച്ച് പോകാൻ നമക്കൊരു പോർത്തിയാണ് ബപല കൊടുത്തി ലാവുമ്പ ഇങ്ങടെ ജോലിയിട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രാവശം ത്തെ ഒലെ പ്പം നിർബന്ധിച്ച് ഇൻക്ക് എടാ ഒര് കഴിഞ്ഞ പ്രാവശ്യ ഓര് ഇങ്ങോട്ട് വരുൻല ഇപ്രവാശ്യം ഞാ ഇങ്ങോട്ട് വരാൻ പറ്യട
ഏഹേ
അപ്പൊ അങ്ങനെ പറയുമ്പോ
എന്താപ്പൊ ഫുഡ് ആഹ് ഇപ്പൊ ഫുഡ് ഇണ്ടാക്കും ചെയ്യാലൊ ലേ
അഹ് അപ്പൊ പിന്നെ നാളെത്തെ ഇന്ന് ഇപ്പോ ഒന്നും ഇണ്ടാക്ക്ണ് ഇന്ന്സ്പെഷ്യല് നാളെ സ്പെഷ്യല് ആവുമ്പോ സരിയാവുലാ എന്താ ചോറും കൂട്ടാനും മിന് മീംവാങ്ങാൻ പറ്ഞ്ഞീന്നു എന്തെങ്കിലൊക്കാക്കി ഇണ്ടാക്കെ ഇന്ന് ഒപ്പിക്കാ വിചാരിച്ചു
മക്കൾക്ക് ട്യൂഷൻ സാതാ പോലെത്തന്നെ പിന്നെ ആ മീൻ കിട്ടും മീന്നൊക്കെ ഭയങ്കര വില ഇപ്പോ
നല്ല വേലരുന്നു ഇന്ന് കിട്ടാൻ ഇല്ലനൂറുപക്കെ വെടിച്ചങ്കിൽ മീൻ കറി വെച്ചല്ലും കറി ചൊവ പോലും ഇല്ല
ആഹ് ഇക്ക് അനെ അങ്ങനെ മതി
എല്ലായിടത്തും മീൻ തന്നെ എന്നാൽ നല്ലായിട്ട് കിട്ടും കിട്ട്ണ്ട്ടോഅതും ഇല്ലസുഖല്ലാത്ത മീൻ ചൊയ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് പാർ ചിഞതും ചപ്പ്
ആഹ് ശരിയാണ്
അത്തെൊക്കെരു കഥചിക്കൻഅതിലെ റെ വില
മ് എല്ലാത്തിനും പച്ചക്കറിക്കും ഒക്കെ വെലയാണ്, ഭയങ്കര വെല.
മഴക്കാലം ആവുമ്പളാ മഴ കൂടുമ്പഴാണ് പച്ചക്കറിക്ക് ഒക് ഒക്കെ വില കൂടുതൽ ചിഞ്ഞത് ആണ്, അവടെ വെള്ളം കേറി ഇവിടെ വെള്ളം കേറി എന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് ആഹ്
അതൊന്നുല്ല എന്നാലും വെലക്കൊരു കൊറവും ഒന്നിനുല്ല.
ആഹ ഹ്
മനുഷ്യമ്മാർക്ക്പ്പൊ ഒരു വെലയില്ല്യാത്ത് നത്തിന് ഒക്കെ വയങ്കര
ഉം ഭയങ്കര വെലെണ് ഉള്ളികൊക്കെ തക്കാളികൊക്കെ നാപത് നാപത്തഞ്ച്
നാൽപത്തഞ്ച് അയ്മ്പത് അമ്പത് മ്മളവിടെ ഒരു കിലോ തക്കാളിക്ക് അയ്മ്പത് അക് ചെറി ചെറേ തക്കാളിണ്ടല്ലൊ. മ്മളെ പ്ലംസ് പോലത്തെ ആ തക്കാളിക്കാണെങ്കില് മുപ്പോറ്പ്യ പേക്ക്തരാന്ന് അത് മുപ്പീനും നാൽപ പ്പീനക്കെതരും
ആ
മറ്റേസം
അതൊക്കത്തീനും ന്നാപ്പോം നാപ്പത്തഞ്ചും
ആഹ് അത് ഇവടെ നാൽപത്തൻ മുപ്പീന്. ഇൻക്ക് ഞാൻ കഴിഞ്ഞ പ്രാ ചപ്പൊ വാങ്ങിയത് ഇന്നെല മിൻഞ്ഞാന്ന് മോനെക്കൊണ്ട് നാൽപ്പൊർപ്പിയക്ക് മറ്റേന് വല്തിന് നല്ലതക്കാളി കെഴങ്ങ് അയ്മ്പൊർപ്യ
ആഹ്
അതാണ് കഥ. പിന്നെപ്പൊ എന്തപ്പ ചെയ്യ ക്യ
ആഹ് ഇപ്പേന്ത ഇണ്ടാക്കാതെ പറ്റൂലല്ലോ പട്ടിണട്ക്കാൻ പറ്റൂലല്ലോ വെലകൂട്തലാണ് പറഞ്ഞ്കാണ്ട്
ട്ട് ഞമക്ക് തിന്നണം സാനം വാങ്ങാതെക്കാനും മാ മക്കള് ള്ളല്ലെ മക്കളില്ലേച ഞമക്ന്നണ്ടെ
ഉം ഗ്യാസിനൊകെങ്ങനെ എന്തോര് വെലെലേ കൂട്ണത്
ആയിർപ്പ്യന്റെ മേലെ ഗ്യാസ്
ആഹ് ഇവിടെന്നാള് ഇവ്ടെ അടുത്ത്ണ്ടാ അറ്ക്കീട്ട് ആയിരത്തി പത്ത് റു തേങ്ങൊ ഇപ്പഞ്ഞ് വര്മ്പൊ എങ്ങനേണാവോ
അതന്നെ ഗ്യാസിനും വെലേണ് ഞാന് ഗ്യാസ് ഇപ്രാവശ്യം ആദ്യായിട്ട ഞാൻ ഗ്യാസ് തീരാൻ വേണ്ടി ഞാന് ഗ്യാസ്
ഞാൻ തീർന്ന് അ അതെ നമ്മക്ക് അടുപ്പൊന്നും ഇല്ലാത്തോണ്ട് നമ്മക്ക് ഗ്യാസ് ഫുള് ഗ്യാസ്മലൊക്കലെയ്നോ
ആഹ്
ഇല്ലെങ്കില് ഒന്നും നടക്കൂല പെട്ടന്നൊക്കെ ഒക്കെ വാണേനു പണ്ടൊക്കെ ഗ്യാസ്ണ്ടായി ഇപ്പ എങ്ങനെ ചെയ്യും. പിന്ന ഇല്ലാതെ.
അത് ഇല്ലേ പറ്റൂല നമ്മക്ക് നമ്മുടെ തീര അടുപ് എല്ലാം ഗ്യാസ് മേലാ ഞാൻ പിന്നെ കൊറെ ഈസി കുക്കുമേലേക്കങ്ങോട്ടിടും. ഈസി കുക്കുമാവുമ്പോ മറ്റേ അടുപ്പേല് കൊണ്ടുവ തെ ണ്ടാവൂല ചോപ്പും വെള്ളേണ്ടല്ലോ അയ്ന് ശ അത് കര്ൻ്റ് പക്ഷേ അയ്‌ല് ക ൻ്റും കൊറവാന്ന പർഞ്ഞെ ഇൻക്ക് വടെ ബില്ല് അങ്ങനൊന്നും വര്ന്നില്ല. നമ്മളെ തറവാട്ടില് വാങ്ങി മറ്റേ സ് സാധാ ഈ സി ക്കുക്ക്. മറ്റേ ഉം ഇ തല്ലാത്തത് ന്നട്ട് ഓൽക്ക് നല്ല കര്ൻ്റ് ബില്ലാണ് ണ്ട് ഇത് മലത്തെ പോലെ സുഖം കിട്ട്ണിന്ല്ലാന്നാ പർഞ്ഞെ. ഇത് നല്ലൊരു സുഖാണ്. സിമ്പിളായിട്ട് ഉപയോഗി ക്കാനും പിടിക്കാനും വെക്കാനും ഇതിനൊക്കെ അട്പ്പ് പോലെ ക ത്തിച്ചാ അതിമേല് വെച്ചിട്ട്ണ്ടെങ്കില് പെട്ടെന്ന് കരിഞ്ഞോവും. അതയ്മെ സ്പീഡ് കൂടുത ഇതയ്‌മെ ഉപയോഗിക്കാനറ്യെനെന്നെ വാണം അയ്‌മെ പഠിക്ക്യന്നെ വാണം. ഇത് പിന്നെ അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നുല്ല നല്ല സുഖാണ്. ഇത്വാ ഉമ്മോ വോ ക്കം വെരും ഒരു ആളുകള് വന്നി ഇത് ഗവൺമെന്റ് ഇത്ന്റെ ഒരണ്ണെ തരുള്ളൂ. ഇത് ഗവൺമെന്റിന്റെ അട്പ്പല്ലേ. അപ്പൊ പിന്നെ ഓര് അവ്ടുന്ന് ആള്കള് വന്നിട്ട്. വേണോന്ന് ഒന്ന് ചോയ്ച്ചിട്ട് അമ്മടെ ഓഡർ എട്ത്തിട്ട് പോയിട്ട് മ്മക്ക് പർഞ്ഞ പൈസൊക്കെ കിട്ട് ട്ടും ചെയ്യും. ഓഫർലാണങ്കി ഓഫർ ലും കിട്ടും. അല്ലെങ്കിൽ റെഡി ക്യാഷ് സമയത്ത് പിന്നെ മൊത്തം അടെ പോയിട്ട് വാങ്ങണം. ഒരു കുക്കറും ക്കുണ്ടാവും. ത്തെന്നില്ല ഇതിൻന്റെ കട എന്ന് എനിക്കറിയില്ല അത് നമ്മെ വീട്ടിലൊരായ്മ വന്നിട്ട് നമ്മളടെ എഴുതി വാങ്ങിക്കും കൊണ്ടായ ഒരു അഹാരം ഒരു ആ ഓ അപ്പറള്ള തന്നിട്ട് ഒരെ അങ്ങനെ തന്നിട്ട് എന്തുകൊണ്ട വാങ്ങി അഞ്ചുപേരുവായി ആ ഒരു പ്രാവശ്യമായിട്ട് എനിക്ക്ത് എന്തോ മോളോട് എന്തായും പോയിട്ട് ഞാൻ പിന്നെൊരു പ്രാവശ്യമേ പണിയെടുത്തിട്ടുള്ളു നന്നാക്കാ കൊണ്ടുപോയിട്ടുള്ളു അഞ്ചു വർഷ ആയിട്ട് ഞാൻ ഇപ്പോ എസി ഉപയോഗിക്ക അ വിചാരിച്ചിട്ട് എനിക്ക് കറൻ്റ് ബില്ല് ജാസ്തിയായിട്ട് ഒന്നുമില്ല ആഹ് അന്നും ഈ എസി ഐന്റെസം ൻക്ക് കറണ്ടിബില്ല് കൂടലൊട്ങ്ങി അല്ലാത്തപ്പോക്കെ ഇൻക്ക് ആയിര ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ തന്നെ വരൂള്ളൊനീ ഇ ഇത് എല്ലാരും പറയുതാണ് ഉപയോഗിക്ക നമ്മുടെ കൊറേ ആൾക്കാർടുത്തിട്ടുണ്ട് ഓരക്കെ ഉപയോഗിക്കുന്ന ഇതൊക്കെ തന്നെ പറഞ്ഞ കേട്ട്
ഒന്നുല്ലാതെ ഇവിടെ ഒന്നുല്ലാതെ ആയി അഞ്ഞുറോ രൂപ്യയ പറഞ്ഞ എന്ത താണ്ടായിരുന്നത്
അതാ പറഞ്ഞ അത് ചെലപ്പോ എവിടെയ്ങ്കിലും ലീക്ക് എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ പയ അങ്ങനെ ഉണ്ടാവുമ്പളും ഇതാവൂല കറണ്ടുബില്ല് കൂടും
ഉം
അങ്ങനെ ആകുമ്പോ കറണ്ട് ബില്ല് കൂടുല്ലോ
ആഹ
പിന്തൊക്കെന്നിട്ട് എന്തൊക്കാ
എന്ത കാന പോണ
ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് അപ്പൊ പിന്നെ അങ്ങനൊക്കെയാണ് കഥ ഓരോ ഓരോ കഥകളെ ഓരോ ദിവസം അങ്ങന പോണു ഇന്നിപ്പ ഞായാഴ്ച അല്ലേ എന്നെക്കണ്ട് പരിപാടി കല്യാണകാര്യങ്ങളാ എന്തെങ്കിലുമക്കെ ഉണ്ടോ
ന്നാ ആയിക്കോട്ടെ
ആഹ എന്ന ശരി